ആഹ്
ആഹ് ഹലോ നല്ല അർഥനാ എന്താ ഓ പണൊക്കെ കഴിഞ്ഞ് ഫ്രീയയി ചോറൊക്ക തിന്ന്
ആ എന്നാമ്മന്നേ
ഉമ്മ വന്നിട്ട് രണ്ടു മൂന്നു ദിസായി
ആ പിയപ്പള എവിടെയില്ല ഹസ്ബന്റ് മോന്റെപ്പ എവിടെ ഇല്ലയേ
ഇല്ലത്തിയില്ല ഇരുപത്തൊന്നാം തിയതി വരും ഉം ഇരുപത്തൊന്നാം തീയതി വരും അപ്പൊ ഇങ്ങനെ ടിക്കറ്റ് റേറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഓ രണ്ടാക്കും എടുത്തന്നു ബോംബെ വഴി വരിയാ
അവരെ മുടക്കുവോ
ഓ ഇവിടെ നേനി പിന്നെ കൊറച്ചുനാത്തു കൊണ്ടനേള്ളു
ആഹ്
പുത്ത ഒ സംങ്ങായി പുൊത്തന ടിക്കറ്റ് എടുത്തറിയ എടുത്തൊന്നാം തീയക്ക് ആഹ
ഉം ഉം
ഫബ്രുവരിൽ പോയിണ
ആഹ
ഫെബുവരി ലാസ്റ്റ്
അ ശരി ആ കൊഴപ്പൊന്നും ഇല്ലല്ലോ അവിടത്
ഉം അതപ്പോൊ രണ്ടാമത് ഇങ്ങനെ തൊടങ്ങണ്ട അല്ലേ യുദ്ധത്തിൻ്റെ
ശരി ഒക്ക് ബാധിക്കോ
ആഹ് ഒക്ക് ബാധിച്ചിട്ടാണ് കുവേത്തെല ഉണ്ടല്ലോ
ഒലിഞ്ഞ എല്ലാരും വേരുണ്ടോ
ഇല്ല ഓര് വരാൻ നോക്കി ബോംബെ വയ്യാനെ കൊണ്ട് വരുന്നില്ല
അഹ് ശെരി
നാളെ സ്കൂൾ പൂട്ടാണൊ
ആഹ് ആഹ് ഈ സമയത്ത്ല്ലേ
ആഹ് എല് എല്ലാ കൊല്ലൊം വര്ന്നതാണ് ഇഞ്ഞ്പ്പോല് വെരേക്കും നമ്മളെ നാട്ട്ക്ക്ള്ള ഫ്ലൈറ്റ് ഇണ്ടെങ്കില് വരേക്കും ഇണ്ട് ഫൈറ്റ് ആയിട്ടാണ് ഭയങ്കര വെല ടിക്കറ്റിന്
അഹ് ശെരി ആഹ്
അടമല്ല്യെ
ഓ ഇവടെണ്ട്
ഉം
ഇല്ലേനി നാത്തൂന്റെ വീട്ട്ലേനി
ആ ആ
ഇപ്പം കൊർച്ചായി എ സ്കൂള് തൊറന്ന പിറ്റേന്ന് ഇങ്ങട്ട് വന്നു ഒരു മാസം അവടെനി ഓളെ അമ്മായിമ്മ ഹജ്ജ്ന് പോയപ്പോ
ആ ആ ഉം ചോറൊക്കെ തിന്നീലെ
ഓ പണിയൊക്കെ കയ്ഞ് പ്പൊ നല്ലൊര് ഫ്രീയായിക്കാണല്ലോ അ ഇന്നിപ്പോ താളിപ്പും ഒണക്കൽ മീന
ആഹ
വെള്ളരി താളിച്ച്
താളിപ്പാണേല് ഒരു ഒണക്കല് മീനൊക്കെ വേണം ലെ
ഉം ഒണക്കലും പപ്പടം ണ്ടായാ പിന്നെ വേറെന്നും വേണ്ട
ഉം ഒറ്റക്കാവുമ്പോ പിന്നെ അങ്ങനൊക്കെ മതി ആണുങ്ങളൊന്നും ഇല്ലെങ്കിൽ മ്മ കയ്ക്കൂലേ മ്മ തിന്നോള്
ആ അങ്ങൻത്തൊക്കെ തിന്നും ആ അങ്ങൻത്തൊക്കെ തിന്നും ണ്ട് കൊയപ്പല്ല കൊർച്ചേ തിന്നൊള്ളു എപ്പ എങ്ങനെ കൊട്ത്താലും എത്ര നന്നാക്കിണ്ടാക്ക കൊർച്ചെ തിന്നൊള്ളൂ ആ അയിഞ്ഞിപ്പെത്ര കൊ കൊർ ച്ച് കൊടുത്താലും തോന കൊടുത്താലും അയ്നെ വേറൊരു പാത്രംട്ത്ത്ട്ട് മാറ്റി വെക്കണം
ആഹ്
പിന്നെ
വേറെന്താ മയ ചാർണ്ട്ല്ലേ അവടെ മയല്ലേ
മയൊരു മൂടലൊള്ളു പ്പോ
ഇന്ന് രാവിലെ രാവിലെആ വെയിലാണ്ട് ഞാന് ഞാനൊക്കെ തിര്മ്പി അതൊക്കെ ചിക്കിട്ടി നി നല്ലോ ണ്ടായ്നീ ഇന്നലെ തിരുമ്പായിട്ട് കൊറേ ഇണ്ടായിന്
ഏഹ്
ചിക്കി ഞാൻ കുളിക്കാൻ കേറുമ്പോത്തിനും മഴ പെയ്ത് ഞാറി.
മരണം.
അല്ല അയൽവാസി ഉമ്മ ഇവ്‌ടായതോണ്ട് പോയി വേം പോയി.
അയ് ശരി ആഹ് ആഹ് അപ്പൊ അവ്ടെ വീട് പൂട്ടി കെടക്ക.
ആഹ് അവ്ടെ മൂന്നാം മാസായില്ലേ പൂട്ടികെടക്ക ക്കെ പൊടി പാറി നാശായിണ്.
മോ ചെർതിനെ സ്കൂളി ചേർ
ആഹ് ചേർത്തീണ്. സ്കൂൾക്ക് ചേർത്തിക്ക ഇവടെ ഉ നമ്മളെ നാട്ടിലന്നെ ഇവിടെ എൽ പി സ്കൂള് ഇവിടെ അടുത്ത്ണ്ടല്ലോ ആഹ് മോള സ് മോള് പോന്നാ പിന്നെ മോള് നാലിലാണ്. ഓള് പോന്നാ പിന്നെ വ ക്ക് അടുത്ത കൊല്ലം പിന്ന ആരുണ്ടാവില്ലല്ലോ.
ആത് ശരിയാ അപ്പൊ ഒന്ന് പരിചയായിക്കോട്ടെ ആഹ്. ആഹ് ചേർത്താൻ ആയില്യോനെ.
അഞ്ചര ആയിറ്റേള്ളൂ നവംബറിലാണ് ഞാൻ ചേർത്തി ദന്യാണ്.
മാ മാ മോവേൽത് ആദ്യം പോയോടത്ത് തന്നെ അല്ലേ മാറീല്ലല്ലോ
വെൽതിനിവിടെ ഇവിടെ മോ വല്യ മോനോ അല്ല ഓന് പോകുന്നില്ലാര്ന്ന് അതുകൊണ്ട് പിന്നെ ഇവിടെ അടുത്താക്കി.
ഏഹ് അടു
യു പി സ്കൂളല്ലേ ഇവിടെ അടുത്താക്കി ഉം പോവല്ലേ പിന്നെ ദൂരെ അല്ലേ അങ്ങോട്ട് പോകാൻ കഴിയുല്ല അതുകൊണ്ട് പിന്നെ എവിടെ നമ്മളെ വീടിന്റെ അടുത്ത് ആഹ് അടെക്കൊന്ന് എത്തിപെടുല പിന്നെ അവിടെ നിക്കുമ്പോട്ന്നടു പോവാനല്ലാതെ ഇവ്ട്ന്ന് പോവാൻ നടക്കുല. ഇപ്പൊ ലൈൻ ബസ് കേറി പോകലാണ് ഒരു ദിവസം സ്കുള് വാ കേട്ടില്ല. അല്ല മൂന്നാള് ഇല്ല രണ്ടാള് ആഹ്. മടിയാണ് മടിയാ പോവാൻ മടിച്ചിട്ട് മൊബൈൽ മേലങ്ങോട്ട് കെണിയു. ഉം പോവാനങ്ങ്ട് വിചാരിച്ച അതന്നെ പിന്നെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യല്ലാ പോവൂല്ല. അവിടെ അമർന്നങ്ങട്ട് കെടന്ന് കാരണം ചോയിച്ചിട് ദ ജലദോഷംന്ന്. ജലദോഷാണ്ന്ന് പോവൂല. ഏഹ് പിറ്റേന്ന് എങ്ങനെയോ പോയി കിട്ടി വ്യാഴ്ച്ചേ പോവാഞ്ഞെ വെള്ളിയാഴ്ച്ച പിന്നെ പോയി. പിന്നെ പേടിയാ എന്തോന്ന് പറഞ്ഞോണ്ട് വന്നു
അതെ ഇപ്പല്യാതേം കൊണ്ട് പെ എഹ് കുറച്ച് കുറവെയ്ക്കും അല്ലെ പേടിക്ക് ഓൻ
അതാണ് ഇന്ന് പോണവരെ മൊബൈല് കണ്ടണു.
ഏഹ് മൊബൈലന്നെ കാര്യായിട്ട്
മദ്രസ് വിട്ട് രാവിലെ വന്നാല് ആറു മണിക്ക് മദ്രസ് ഏഹ് ക്ക് വരുംമ്പോ പിന്നെ പോണ വരെ മൊബൈലാ എയ്‌തും വായിക്കേം ഒന്നുല്ല എന്തൊരു മടിയാണോ എയ്‌തും വായിക്കാനും. ചെയ്യേ ഇല്ല അഹ് സ്കൂൾന്നും അവിടന്നും ചെയ്യണേ കണ്ടു വ്
ഉം മോള് മോള്ഷാറാ
മോളും മടിയാണ് ഓള് പക്ഷേ പഠിക്കും മാർക്കൊക്കെ ഇണ്ട് ഇവന്റെ കൂട്ടത്ത് കളിക്കാനൊന്നും ആള് രാത്രി ആകല്.
അത് ശരി.
ഇപ്പൊ എന്തെങ്കിലും എഴുതി കൊണ്ടണ്ടേലൊക്കെ ഒപ്പിച്ചൊക്കെട്ടോ എയ്തു. ഇവൻ അതും ചെയ്യൂല നമ്മള് വേഗം പഠിക്കാൻ വിചാരിച്ച വേഗം പഠിക്കുകയൊക്കെ ചെയ്യും. ഓന് അങ്ങന്നെ.
അ ഓന്റെ കണ്ട് ഓൻന്റെ ഇങ്ങനെ കാണുമ്പോ ഓനക്കൊരു മടി ഉ ഉണ്ടാവല്ലോ
അതാണ്. ചെറുത് ചെറുത നല്ലാം കളിക്കാൻ നിക്കൂ ഓന് രണ്ടു ആൺകുട്ടികളാണല്ലോ. മോളെസം മറുന്നാലും മറ്റവന് നട്ട് കളിച്ചുണ്ട്. തുന്നോടിങ്ങാഞ്ഞ് എന്തൊങ്കിലൊക്കെ കളിക്കും.
ഉം ഇമ്മ ഇമ്മക്ക്താ നോക്കാൻ കയ്യണ്ടാവലല്ലേ പോലെ ഇതൊന്നും.
ഉം. ആരെ കൊണ്ടാവൂല മാനയത്തിന്റെ ഫോണ് ഒട്ടിച്ചെൻ കൊണ്ട് മേ മറ്റൽക്ക് പോവൂല. വലിയോന് ഇവിടെത്തന്നെ അല്ലെ ആ ഓള് പോയില്ല എക്സാം കഴി ഒരു പോയിങ്ങട്ട പോ മോള പ സ്കൂൾ വാത്തി നിക്ക് സ്കൂട്ടീസി കൊ ക്കാത്തേൻ കൊണ്ട് ഒളമോളും
വാക്ക ആ എന്നിട്ട് ഇ സ്കൂൾ പോകില്ലേ
ഈ കൊല്ലം ലാസ്റ്റ് കൊറച്ച് ഇവിടെ പോയിന് ഇനിയിപ്പോ ഞ്ഞ പോല അങ്ങനെ എടുക്കുവല്ലോ ഡേ സ ഇല്ലാത്ത കൊണ്ടേ ഓൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇട്ട് കൊടുക്കും ഇ തുറന്നിട്ട് ല നട്ട വീട്ടില തന്നെ പോവാന്ന് പറഞ്ഞിക്ക് ആ രണ്ടു മാസം കഴിഞ്ഞ ഇ കുറച്ചും കൂടി ഒന്ന ഇന്നോട്ടേന്ന് പറഞ്ഞഞ് മരുന്നൊന്നും കുടിച്ച കഴിഞ്ഞില്ല ചെറിയ കുട്ടിയും കൊണ്ട് അവിടെ പോയിട്ട് അവിടെണ്ട് നാത്തുവിനോട്ട് ഉസവിച്ച എടുക്കണ
ആ ആ ശരി അപ്പൊ ഓള ഉമ്മിക്കല അട ഉണ്ടാവുക തറവാട്ടല് ഏ
വേറെ എന്താ എന്റെ വർക്ക്ന്തേലും നടക്കണ്ടോ അടി അടിക്കണ വർക്ക് മിഷീനടിയ
ഉ ഓ അത് ഇപ്പം കൊറച്ച് കുറവാണ് ഉം കിട്ടൻ ഒന്ന് കിട്ടി കിടക്കണ്ട് പക്ഷെ തുണി വാങ്ങാൻ തരാ കഴിഞ്ഞല്ല ഒരുഴവ് കിട്ട വെള്ള പി പക്ഷേ ഞാനിവിടെ മാവൂർന്ന് അന്വേഷിച്ചീന
ആ
അപ്പൊ കിട്ടീരാ
ഞാൻ തുണി വാങ്ങി കുടിക്കുക അടിച്ചില്ല ഞാൻ പിന്നെ ശ്രമിച്ചിട്ടൂല്ല ആഹ കോട്ടന് വെള്ള
ഏ എനിക്ക് വെള്ളമ്മ പുള്ളിയാ ചോദിക്കണ പക്ഷേ തുണിക്ക് വാങ്ങാൻ വം കിട്ടയിട്ടുംല്ല കിട്ടെടുത്തിട്ട് പോയിട്ട് പറയാ നല്ല റ്റ ഇിട്ട ഞൻ വാങ്ങാതെ പോ നിക്കുക
ഉ ഒരുമിച്ച് വാങ്ങണ നല്ലേ എന്നാലേ അമ്മക്ക്ന്തേ കിട്ടുള്ളു
വാങ്ങാനോങ്കില് കോ ഷോ വേണ
ആ ബാക്കിയും ചെലവാണല്ലോ അല്ലെ വറദൈവം അങ്ങനെപ്പൊ ഞാനേ ഒരാള ഒന്ന് ചോയിച്ചന് ഞൻ ഒന്നായിട്ട് വാങ്ങി പിന്നെ ബാക്കിയ ഒക്കെ ഇവിടെ കിടക്കും പിന്നെ ഞാനായിട്ട് ശ്രമിച്ചിട്ടൂല്ല പിന്നെ ചെലവാക്കാാന്
അതാണ് കുടുങ്ങി പോവ പിന്നെ സീസണൊക്കെ ആവണം
ആഹ് സീസണ ആണോ അത് ആയിരത്തി അഞ്ഞൂറപ്യ എന്റെ പുറത്ത് ആയിരത്തി അഞ്ഞൂറ ആയിനന് ആക്കിക്കോട കടക്ക അപ്പൊ പിന്നെപ്പ ആഹ ഉളിച്ചല് വാങ്ങിയന
അല്ല അത് ഇത് കിട്ടുമ്പോ പിന്നെ ആ ഒരു
പിന്നെ ഞാന് ആരോടുംണ്ട് നമ്മള് ശ്രമിച്ചില്ല ശ്രമിച്ചാലൊക്കെ കേടരില ഉം
എപ്പളും എടുക്കാലോ
ആ
പിന്നെ ഉ മോക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അടിച്ചുണ്ടാക്കും വെറുതെക്കൂല
ആ
എന്തെങ്കിലുമൊക്കെ അടിച്ച് ഇപ്പൊ ഒരു പെരുന്നാാക്കോടി അടിച്ചുണ്ടാക്കി
ഏ ഉടുപ്പടിക്കെ
ആ ആ അടുത്തത്ത് സാരി ഉണ്ടേ ഇനി
ആ ഫട്ടോ വിട ഫോട്ടോ വിടാണ്ടി കാണാന്
ആ അതിന് അവക്ക് ഈർഗ്യത ഇഷ്ടല്ലേ ഞാനാണെങ്കില് ഒരു ടൈറ്റ ആയിങ്ങോട ആയത് പക്ഷി ടാൻ കുട്ടക്കില്ലേ അപ്പൊ നല്ല രസുണ്ട് ഉം അയിന് ഓള് ഇടാൻ കൂട്ടക്ക്‌ണില്ല ഒ ഒത്തിരി കുറച്ച് തടി കൂടിയിണോള് അപ്പൊ ഉം അപ്പ ഞാൻ പറയ മെരിഞ്ഞൂൽക്കാർക്കൊ കൊടുക്കാ അതാനല്ലേപറിഞ്ഞിക്കപ്പോളോട് എക്ക് കൊടുക്കാനായിട്ട് സമ്മക്കണല്ല എന്നാലും ഓക്കറി ഇടാൻ കഴിയണല്ല ഉ ദിവസൊക്കെ കയ്യില്ലേ ഞൻ അറിയാതെ വിട്ടു
ഉള്ളില് വെട്ടിയോ
വെട്ടി പോയി ആ ഞാൻ കൊറ കണ്ടപ്പോ വെട്ടി പോയി
എന്നായിക്കോട്ടെ ഒന്നോള വിളിക്കിയ വിളിക്കി